ആഹ് ഉ
എന്താ വിശേഷം
എന്തണ് വിശേഷക്കെ
നല്ലതന്നെ
ഏഹ്
നല്ല വിശേഷം അവിടെ എന്തുണ്ട്
ഇവിടെ സുഖയി പോകുന്നു
ആഹ്
ഞാൻ എന്താ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം ഇന്നെന്താവ്ടെ ഭക്ഷണം
ഭക്ഷണം ഇവിടെ നെയ്ച്ചോറ് ബീഫ് കറി
എഹ് എഹ് ഏഹ്
ഉം
ഞങ്ങക്ക് ഇന്ന് ബീഫ് ബിരിയാണിയാ ഉ ഉം ഇനി കുറച്ച് ദിവസം ബീഫിന്റെ ഒരു കളിയായിരിക്കും
ആഹ് എന്ത് കിട്ടിയതല്ലേ
ആഹ്
ആഹ് മറ്റേത് കിട്ടിതല്ലേ പറയാ
അതെ അതെ അതെ ആഹ് പിന്നെന്താ
എന്നട്ട് ൻ മക്കളൊക്കെ ഒറങ്ങിയോ
ഏയ് അവര് ചെറങ്ങിൻറ്റു അവള് കുറച്ച കൈഞ്ഞിട്ട് ഉറങ്ങുള്ളൂ, ഏയ് അവര് നേരത്തേ കാലത്തൊന്നും ഉറങ്ങില്ല ഇനിയിപ്പ അടുത്ത ദിവസം മുതല് മൂത്ത ആള് വേഗം ഉറങ്ങും സ്കൂൾ ഉള്ളാരണം
ആഹ്
ആഹ് പിന്നെ ചെറുതറ്റിങ്ങെ രണ്ടെണ്ണം ആണ് അവരിങ്ങനെ കളിച്ചടക്കും
ഏഹ്
അവരിങ്ങനെ കളിച്ചു നടക്കും
ആഹ് ആഹ്
ഉം പിന്നെന്താണ്? ആഹ് വേറെന്താ വിശേഷം?
വേറെന്തോ സുഖം.
വീട്ടില് വെർതെ ഇരിക്കുമ്പോ എന്താ ചെയ്യാ വല്ല ഗാർഡനി അങ്ങനെ എന്തേലും പരിപാടി ണ്ടാ പണിളൊക്കെ കഴിഞ്ഞിട്ടേ വെർതെ ഇരിക്കുമ്പോ എന്താ ചെയ്യാ?
വെറുതെ അങ്ങനെ ഫോൺമ്മേ തോണ്ടിയിരിക്കും.
വേറൊന്നും ചെയ്യ്ല്ലാല്ലേ?
ഏഹ് ചെടികളോടൊന്നും ഇൻക്ക് വല്ല്യ താല്പര്യം പോലും ല്ല.
എന്തിനോട താല്പര്യം ഉള്ളത്?
വെർതെ ഇങ്ങനെ ഇരിക്ക ന്ത് ജോലിക്കെ നോക്കാനൊക്കെ പൂതിണ്ട്.
ആഹ് പൊറത്ത് പോയി ജോലി ചെയ്യാനല്ലേ?
ആഹ് അല്ലാതെ അങ്ങനെ ചെടികളോട് വല്യ താല്പര്യല്ലെനി
ഉം ഉം ഉം ഞങ്ങടെ വ്ട്ട്ല് ഫ്രൂട്ട്സിന്റെ ഈ തൈകളും മരങ്ങളൊക്കെ ഇണ്ടാ അത്ങ്ങട്ട് അഒടെ ഇപ്പതാണല്ല മിക്ക വീട്കളിലും ഫ്രൂട്സ്. എന്റെ വീട്ടില് ഇണ്ട്ട്ടാ മാങ്ങ റംബൂട്ടാൻ, അബിയു, അവക്കാഡോ മട്ടാവോ, സീതപ്പഴം അല്ലല്ല എന്റെ സ്വന്തം വീട്ടില്
ഏഹ്
ഇങ്ങനെ
ഉം
അതൊക്കെ പൊട്ടിച്ച് തിന്നലാണ് പ്പ പണി. എല്ലാം പഴുത്തക്കാണ് റമ്പുട്ടനൊക്കെ.
ഉം ങ്ങള് കോളേജിലൊക്കെ പടിച്ചതാ?
ആഹ് കോളേജിലൊക്കെ പഠിച്ചതാ.
ഉം എങ്ങനുണ്ടായിരുന്നു ലൈഫൊക്കെ?
ലൈഫൊക്കെ അടിപൊളിയായിരുന്നു.
ഡിഗ്രി ലൈഫ്?
ഡിഗ്രി ലൈഫ് ഒക്കെ അടിപൊളിയായിരുന്നു.
ഏഹ്
അഹ് സൂപ്പർ എന്താ പറയാ നമ്മളെന്നെ എൻജോയ് ചെയ്ത് നമ്മളെന്നെ അടിച്ചുപൊളിച്ച് നടന്ന കാലാണ് അതൊക്കെ.
ഉം റാഗിംഗ് കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നോ?
ആഹ് റാഗിങ്ങക്കെ ഇണ്ടായിരുന്നു. റാഗിങ്ങ്ന്നർഞ്ഞ വയങ്കരേ വല്യ റാഗിംഗ് ഒന്നല്ല.
ബോയ്സും ഗേൾസും മിക്സ്ഡ് അല്ലായിരുന്നു കോളേജ്?
അല്ലല്ല വുമെൻസ് കോളേജെയ്ന്ന്
ഏഹ്
ആഹ് യാ എന്താണ് ഒരേ പാട്ട് വെച്ചിട്ട് ഹിന്ദി പാട്ടൊക്കെ വെച്ചിട്ട് തിരുവാതിര കളിക്ക അങ്ങനൊക്കെ.
ഉം
അങ്ങൻത്തക്കെ ചെലേ ലേ ചെറിയ ചെറിയ രാ റാഗിംഗ്.
ഏഹ് മോൻ നൊളോളിക്ക്ണ്ടോന്ന് ചോയ്ക്ക?
പിന്നെ?
കരച്ചിലാ? കർ
മോള് പോയടുത്ത് റാഗിങ്‌ണ്ട മോളെ കോളേ ജില് പോയോ
ഇൻക്ക് മോളൊന്നും ഇല്ല.
ഏഹ് കോളേജ്
ഏഹ് ഇല്ല ഇല്ല കോളേജില് പോയിട്ടില്ല. ഞാൻ പ്ലസ് ടു കഴിഞ്ഞാണ്ട് നേരെ ഗ്രാഫിക് ഡിസൈനിങ്ങിന് പോയിക്കാണ്.
ഉം
ഉം
പിന്നെ കുഞ്ഞുങ്ങള് ഞാന എവിടെെങ്കില ഇങ്ങപ്പ അോട്ട വരും എന്നി് അവിടെ പ്രശ്ം ഉണ്ടാക്കും
ഏഹ
ഉം പിന്നെന്താ വെക്കേഷനില് പുൊറത്തൊക്കെ പോയിരുന്നാ േവറെ എവിടെയെങ്കിലും ട്രിപ്പ് എന്തെങ്കിലും ആ ഉ ഉ ആഹ്
എവിടേക്കെങ്കിലും ഒക്കെ
അയാ പൂ അറക്കിണ്ട
ഇല്ല പോയി ആ പെരുന്നാക്കൊക്കെ പോവലുണ്ടോ അവിടുത്തെങ്കിലുംൊക്കെ.
അഹ പോയോ ഈ പെരുന്നാളിന്
ഈ പെരുന്നാകക് പോയിട്ടില്ല ഇനിയിപ്പോ പോകണം എവിടെക്കേങ്കിലും പോയില്ലെങ്കിൽ ഒരു ഇതില്ല
ഞങ്ങ പോയി പെരുന്നാൾ പോയിട്ട് പെരുന്നാളിന്റെത്തല്ലേ ദിവസ വന്ന
ആഏ
ഉ മൂന്നാറ് വട്ടവട അങ്ങനെയൊക്കെ പോയി
ആഏ
ഉം
മൂന്നാർക്കോ
നല്ല തണുപ്പ് ആയിരുന്നു നല്ല മഴയുമായിരുന്നു
ആഏ
ഉം
തണുപ്പുണ്ട വിടെ
ആഹ് നല്ല തണുപ്പാണ് നമ്മ സംസാരിക്ക്പൊക്ക ഇങ്ങനെ വായന്നും മൂക്കി നക്ക ഇങ്ങനെ പുക പോവും അത്രയും തണുപ്പുണ്ടായി രാത്രി ആഹ് രാത്രിയൊക്കെ നല്ലത തണുപ്പായിരുന്നു രാവിലെ അത്രൊക്കൊ കേട് തണുപ്പൊന്നില്ല ഒരു മൂന്ന് മണി നാലല് മണിയൊക്കെ കഴിയുമ്പോൾ ചെറിയ രീതിയിൽ തണുപ്പ വരും രാത്രി നല്ല തണുപ്പായിരുന്നു
ഉം
നല്ല തണുപ്പ എന്ന് പറഞ്ഞ തണുപ്പ് കുട്ടികൾക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു കുട്ടികൾക്കൊക്കെ രണ്ട് മൂന്ന് ഡ്രസ്സും സ്വെറ്ററൊക്കെ ഇട്ട കൊടുത്ത് ഓ ഈ രണ്ടു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞപ്പോ മൂന്നാമത്തെ ദിവസം വന്നു പെരുന്നാളിന്റെ തലേദിവസം പുലർച്ചെ രണ്ട മണിക്ക് എത്തി വീട്ടില് തിരിച്ചെത്തി ഉ
ആ ആ
പിന്നെ പെരുന്നാൾ തിരക്ക് പെര്ന്നാ
പെരുന്നാ തെരക്കായല്ലോ ലേ
അങ്ങനെ വീട്ടി വന്നു. ഏഹ് ഇനിയിപ്പൊ വീട്ടീന്ന് നാളെ പോവും മറ്റന്നാ സ് മറ്റന്നാ സ്കൂളൊർക്കും. ഇന്ന് ബാഗും ആഹ് ഇൻ്റെ വീട്ടില്
ഏഹ്
അത ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയെക്കായിര്ന്നു മോൾക്ക്.
ഏഹ്
ഉം
സ്ക്കൂള് തൊറന്നല്ലോ ല്ലെ
ആഹ് മറ്റ് നാളെ മറ്റന്നാ തോർക്കൊല്ലോ
ആഹ് ആഹ്
അങ്ങനെ ഇവര്ക്ക് ശെരിക്കിം ബാഗിൻ്റാവശ്യ ത്ത്ന്നില്ല അവര്ടെ പുസ്തകൊക്കെ അവടെ തെന്നെ വെക്കും ബാഗില്ല സ്ക്കൂളാണ്. വീട്ടി ക്ക് തന്നയക്കില്ല ബുക്കൊന്നും പക്ഷെ പിള്ളേര് ബാഗിലാട് സമ്മയ്ക്കേം ഇല്ല
ഇങ്ങള് എത്ത ചെട്യക്കെ ഇഷ്ടപ്പെടണാളാ ആ
ആഹ് എനിക്ക്ഷ്ടാണ് പക്ഷെ ഇഷ്ടം കൊർച്ചീസം ഇങ്ങനെ അയ്ന്റെ പിന്നീ കൂടെ നടക്കൊന്നുല്ല അതിന് വേണ്ടി ട്ട് ങ്ങനെ അയ്ന്റെ പിന്നീ കൂടെ നടക്കില്ല എല്ല ഇഷ്ടണ് കാണാനെക്കെഷ്ടാണ് വെച്ച് പിടിപ്പിക്കൊരു തോന്ന തോന്ന്യാ വെച്ച് പിടിപ്പിക്കും പിന്നെ പ്പളും മെയിന്റൻസ് ന്നും പർഞ്ഞിട്ട് അയ്ന്റെ പിന്നീകൂടെ നടക്കില്ല എടക്കെടക്ക് ചെയ്യുന്നല്ലാണ്ട് ചെലാൾക്കാരില്ലേ ഭയങ്കരായിട്ട് അത് മ്മേ തന്നെ ചെയ്തൊണ്ടിരിക്ക്ണ് അങ്ങനൊന്നുല്ല അതൊന്നിനോടുല്ലാട്ടൊ എനിക്ക് ഒന്നിനോടങ്ങനെല്ല എല്ലാതപ്പൾത്തൊരിൻട്രസ്റ്റ്. ഇവ യൂട്യൂബിലൊക്കൊരേ ഫേസ്പാക്ക് അങ്ങൻത്തെ സാധൻങ്ങളൊക്കെ കാണുമ്പോ വിചാരിക്കും അയ് പി ഇടണം ഇടണം എന്ന് വിചാരിക്കും. ഇടില്ല എന്റെ മോൻക്കിപ്പ രണ്ടര വയസ്സായി അവനെ പ്രസവിച്ചട്ക്കുമ്പളേ എനിക്കീ ഹോർമോണൽന്റെ പ്രശ്നങ്ങളുള്ള കാരണം ഏഹ് പ്രഗ്നൻസിയില് ഭയങ്കര ടാൻ വെരും മുഖത്തൊക്കെ കുരുക്കള് ടാൻ കഴുത്തൊക്കെ കറക്കും അതൊക്കെ പ്രഗ്നൻസിയില് ഉള്ളതെന്നെണ് അന്നാലും ഇൻക്കിച്ചിരി ഭയങ്കരായിട്ട് വെരും അപ്പൊ ഞാൻ ആ പ്രഗ്നൻസിയില് അല്ല ഞാൻ പറയാണ് മോ മോനിക്കല്ല ഇനിക്കി. അവനെ പ്രെഗ്നൻ്റായിരിക്കുമ്പളേ ആഹ് അല്ലാർക്കുണ്ടാവും ആഹ് അന്നട്ട് അപ്പോ ഞാനെന്തെയ്തു കസ്തൂരി മഞ്ഞള്ണ്ട് വൈറ്റ്. ശെരിക്കും വൈ കസ്ത്തൂരി മഞ്ഞളാണ് ഒർജിനല് അത് വേടിചെച്ചു എന്തായാലും പരറ്റണന്ന് വിചരിച്ചിട്ട് വേടിച്ചെച്ച് അവൻക്ക് രണ്ടര വയസായി. ഇത് വരെ ആ പാക്കറ്റ് വരെ പൊട്ടിച്ചിട്ടില്ല. ആഹ് അതല്ല അവന് രണ്ടര വയസ്സായി ആ അന്ന് വേടിച്ച പാക്കറ്റ് ഇന്ന് വരെ പൊട്ടിച്ചിട്ടില്ലന്ന് പറയാ
ഏഹ്
ഭയങ്കര മടിയ ഞാൻ അങ്ങനിട്ടിരിക്കാനൊക്കെ പണ്ട് ഏഹ് കല്യാണത്തിന് മുന്നും കല്യാണം കഴിഞ്ഞഴ്ഞ്ഞ് മക്കളൊക്കെണ്ടവാണെന്നു മുന്നെ ക്കെ തേക്കും മഞ്ഞളൊക്കരച്ച് തേച്ച് മുഖത്തൊക്കെ തേക്കേര്ന്നു ഇപ്പ
ആഹ്
അഞ്ച് മിൻറ്റോണ്ട് കുളിയും കഴിയും എല്ലാം കഴിയും. അല്ലങ്കി വാതിൽമ വന്ന്ങ്ങനെ മുട്ടും
ഉം
ഉം വേറെന്നുംല്ല മോളന്ന ശരി
ആഹ് ആഹ്
ഇൻന്താ